കേൾക്കുന്നില്ലേ
ആഹ കേക്കുന്നുണ്ട് എന്താ അവിടെ വിശേഷൊക്കെ
സുഖാണ്
ആഹ സുഖമായിട്ട് പോുന്നു അല്ലേ നല്ല മഴക്കെ ഇണ്ടടാ അവിടൊക്കെ അവിടൊക്കെ എന്താ അവസ്ഥ
ഇവിടെയും നല്ല മഴുണ്ട്
ആ ഇന്നന്നിലക്കായിട്ട് ഒരു മഴ വന്നിട്ടുണ്ട്ല്ലേ കാരണം കുറച്ച ദിവസമായിട്ട് ഇപ്പ മഴ കുറവ തന്നെയായിരുന്നല്ലോ
ആഹ കസ സമായില്ല ഇന്തിരില്ലല്ല
എല്ലായിരുന്നു വെയിലും എന്താ മഴ പെയ്താൽ അലക്കണ കാര്യങ്ങളാണ് ഉണക്കിയിട്ടാലും ആ വെയില് കൊള്ളണ ഒരു സുഖം കിട്ടൂല
ആഹ ത് ശരിയന്ന
അത തന്നെ പിന്നെ ഫുഡൊക്കെ കയിച്ചോ ആ എപ്പളെ ഫ്രീ ആയത്
ഞാൻ കൊറച്ച നേരയി പോയി ആായിട്ട്
ആഹ ഉച്ചർക്കൊക്കെ ഉണ്ടോ
ചില ദിവസം ഫ്രീ ആണെങ്കി ഉറങ്ങും
ആഹ അതല്ലെ കിടന്നാ ഉറങ്ങി കിട്ടിയ സുഖ ഞാൻ കുറെേ നേരം ഇവിടെ കിടക്കണ ഉറക്ക ഇങ്ങട്ട് വരുന്നില്ല അവഞ്ഞ അത ഇങ്ങനെ കൊറെ കോൾ ചെയ്ത കൊണ്ടും കൊറ വർക്ക് ചെയ്തൊണ്ടും പിന്നെ കൊറെ യൂട്യൂബിലായി ഒെ കൂടെ അങ്ങനെ കണ്ടൊണ്ടിരിക്ക ടൈ ഇനിയിപ്പോ മോള ണ്ടാന അവാടി പോ ആ അെ അ അത് വിടുല്ലോ സ്കൂളല്ലോ നാലരര ഉണ്ടാവടും
ടൈമ ഇല്ലല്ലേ
പിന്നപ്പൊ ഇനിയിപ്പോ ടൈമ ഇല്ല ഇനിയിപ്പോ മൂന്നു മണിയ ആായൽ തന്നെ നമുക്ക് ഒരു ടെൻഷൻ അഥവാ ഉറങ്ങിപ്പോയാലോ ഓ അത നാലല് മണിക്ക് കഴനെ കഴിഞ്ഞില്ലേ
ആഹ
അതതെ പിന്നെ എന്താണ്
ആഹ വല്ിയ കുഴപ്പൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ ചെറിയത്
നളെ ആാവശ്യത്തിനൊക്കെ വേണ്ടിട്ട് കൊറച്ചൊക്കെ ഉണ്ടാവുംല്ലെ ചെറിയ രീതിക്കൊക്കെ ഉം അതന്നെ ചെടികളോട് എങ്ങനെ താല്പര്യംണ്ടോ
ചെടികളോട് താല്പര്യമൊക്കെ ഉണ്ട്നി ാൻ കൊറോണ സമയത്ത് പിന്നെ ഒ ഒഴിവാക്കി
ആഹ ഒഴിവാക്കില്ലേ ഉ അതെ അതെ കൊറെേങ്ങോട്ട് ആകുമ്പോ കാടുടിയായിട്ട ആയാ നമുക്ക് പിന്നെ ഫള് ഒന്ന് ക്ലീൻ ആക്കാൻ തോന്നൂില്ലേ
ആ പിന്നെ മുന്നിൽ മുന്നിലൊക്കെ ഷീറ്റ് ഇട്ടാണ് അപ്പൊ വെയിലൊന്നും അങ്ങനെി
ആഹ് കിട്ടൂല ആ് ഇതിന് വെയിലും വെള്ളവും ഒക്കെ വേണല്ലോ ചെടികളായാലും നമ്മള അതിനനുസരിച്ച് നോക്കി കൊണ്ടെടുക്കണം
പിന്നെ അതിന്റെ പുറകെ വറക്കാന അതിനൊക്കെ ഒരുരോ മൂട്് വേണം
ആ് മൂട് വേണം അതാണ് ചെടിക്കായാലും കൃഷി കായലൊക്കെ ഒരു മൂടാണ് പക്ഷെ ണ്ടാക്കി അമ്മുക്ക് ഇങ്ങനെ വളർന്ന് വന്ന് പൂവൊെടുമ്പോ കാണുമ്പോ ഒരു സന്തോഷാണ്
ഉം
അതെ നമുക്കൊരിപ്പോൊ രാവിലത്തെെ ആഹ് കൃഷിയായ ചെടിനോടാട് ഇഷ്ടം കൃഷില്ലേ
എന്തെങ്കിലുമൊക്കെ ആട്ട് ചെയ്യും കൃഷികൾ
അതെ അതെ അതെ ഉപ്പ് ഉപ്പച്ചൊക്കെ പറയും ഈ ചെടി ഉണ്ടാക്കണ്ക്ക് ങ്ങക്ക് കൃഷി ണ്ടാക്കിക്കൂടെ നറിം ന്ന ന്തെങ്കിലൊക്കെ നല്ലതായിട്ട് കി അടെ മ്മക്കെ ഭയങ്കര ഇഷ്ടാ അ്മ്മ എവിടെ പോയാലും ചെടി അങ്ങനെ ടും ണ്ടാക്കും എവിടുന്നലും വങ്ങിപോരും ഹാ ഇഷ്ടല്ലോല് അങ്ങനെയാണ് അതെ ഓരോ താല്പര് ബിരിയാണി എന്താണ്ട് വെറുതെ ഇരിക്കുമ്പോ എന്താ പരിപാടി
അങ്ങന ഏ സിനിമ കാണല്ലോ ഒന്നും ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും
ആ എന്തേലൊക്കെ ആ് വാർത്തകളോ നല്ല കോമഡീ സീനുകളോ അങ്ങനെ എന്തേലുംക്കെ കാണൂല്ലേ
ഇന്നെന്താ ഏ ഞാ ഷാഹ മലയിന്റെ കഥക്കോ
ആ കഥ ആ.
അങ്ങനെ എന്തെങ്കിലും അ അത് കേക്കും അല്ലാത്തതൊന്നുല്ല
ല്ലേല്ലേ ഓക്കേ. വ വേറെ എന്തൊക്കെയാണ് പിന്നെ കുട്ടികളൊക്കെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു?
ആ ഉഷാറായി പോണ് കൊഴപ്പൊന്നുല്ല.
ട്യൂഷനോക്കെ കൊടുക്കുണ്ടോ അല്ലെങ്കിൽ
ഇല്ല ട്യൂഷന ഒന്നും കൊടുക്ക ഒരാളെ എട്ടിലും ഒരാളെ ഏഴിലും.
ആ ഒരാള് രണ്ടാളും അടുപ്പിച്ചടുപ്പിച്ചാണെല്ലോ ഒരു വയസ് വ്യത്യാസള്ളൂല്ലേ?
ആ അടുത്തായി പോയി ഒരാണും ഒരു പെണ്ണും.
അടുത്തആയല ഇപ്പ എന്താ നമ്മള് അത് അപ്പൊ ഒരു കുറച്ച് റിസ്ക് ണ്ടാവും പിന്നെ അവരവൽതായ എന്തായ നമ്മളെന്താ ഫ്രീ ആയില്ലേ ആ ആയില്ലോ ഞാന് നക്ക് മൂന്നാളും അടുപ്പിച്ചടുപ്പിച്ചാ നിങ്ങള് പറഞ്ഞ പോലെ ഒരാള് മുന്നിലാണ് ഒരാൾ രണ്ടിൽ. ഇപ്പൊ ഈ ചെറിയൂള് അംഗരവാടിയിലാണ്ത്.
അപ്പൊ നല്ല റിസ്ക് എടുക്കണേ.
ക്കെക്കാരം എന്നാലും നമ്മൾ ഒറ്റ വീടൊക്കെ ആണെങ്കി നമുക്ക് അത്ര ടാസ്കന്നു. കൂട്ടത്തിലൊക്കെ ആകുമ്പോള ഇത് ഇത് അമ്മക്ക് ആ ഫ്രീ ആയ. ആ ഞൻ ഇപ്പള് പറയാ എല്ലാരോടും ചിലപ്പോ നമ്മളൊ ഒരു കളിയാക്കലിണ്ടാവല്ലോ നക്ക് ഇതന്നെ പണി ചോയിച്ചട്ട അപ്പൊ ഞാ പറ ഞാനൊക്കെ ഇപ്പ ഫ്രീ ആയി. കുറച്ച ഇപ്പ തന്നെപ്പ നമ്മള് അംഗൻവാടി പോയാലും ഒക്കെ. കുറച്ചതിന് കൊറച്ച നമ്മള് ഫ്രീയാണ് ആരുല്ല.
പിന്നെ അതും അല്ല അങ്ങനെ കഴിഞ്ഞാ വേറൊരു ഉപകാരം എന്താറോ മക്കളെ ഒര് പഠനത്തിനെ ബാധിക്കൂല. നമ്മള് വലിയ, മക്കള് കുറച്ചായിട്ട് പ്രസവത്തിനൊക്കെ നൽക്കുമ്പോൾ മക്കളെ പഠനത്തിനൊക്കെ ബാധിക്കും.
ണ്ടോ അതിപ്പോ എങ്ങനായാലുംബാധിക്കും കാരണം ഓല് ഇന്റെ മോനൊക്കെ തന്നെ ഞാന് രണ്ടാമത്തെ പള്ളീൽ ഇണ്ടായപ്പോ, തിന് ഓനക്ക എൽ കെ ജിൽ ആ ഒരു പ്രായമായി കാരണം മറ്റ് പള്ളിൽ തന്നെ ഡെലിവർ ആയി കഴിഞ്ഞു മൂന്നാമത്തൊക്കെ മൂന്നാമത്തെ അക്ക് നെ നോക്കാനും ആ പൈസ് നമ്മള് കൊടുക്കുന്ന ടൈമില് കൊടുക്കാന പിന്നെ
ഉ പിന്നെ നമ്മളെ വീട്ടിലോ നിക്കുക ഈ സ്വന്തം വീട്ടിലോ നിക്കുക ഒക്കെ ബുദ്ധിമുട്ടാവും നമ്മുക്ക് മ്മളെ വീട്ടിൽ പോയി നൽക്കാനും സ്വസ്ഥത ഉണ്ടാവും. ണ്ടാവുല്ലല്ലോ മക്കൾ ഇങ്ങനെ ആവുമ്പോ ഒരു ബുദ്ധിമുട്ടന്നെ.
കൂടെ ന്നെ തള്ളാരും ആവും. അതായത്, കുറെേ മൈൻഡ് ഏക്കാരം കുറച്ചൂടി ഓര് നമ്മളാട്ടി വല്തവും. പോലെ കുറച്ച് ഒരേ വളർച്ച തുടങ്ങണേല്ലേ ഉള്ളൂ.
ഉം ഞാൻ പിന്നെ എന്റെ വളർച്ചയൊക്കെ നല്ലോം വളർ
ആഹാ അതന്നെ അതായത് കുട്ടികൾന്ന് പറയുമ്പോളേ കുട്ടികൾക്ക് ഇങ്ങനെ ചിലപ്പോ തള്ള ചിലതെ കണ്ടില്ലെങ്കെ ഞാൻ ആ അത്ര മൂന്ന് കുട്ടികോ പിന്നെ കണ്ടാലൊന്നും തോന്നൂില്ല. പിന്നെ അപ്പൊ എല്ലാരും പറയും കുട്ടികള അന്നാട്ടിലും ണ്ടാവും ചിലപ്പോ. ഇപ്പ തന്നെ അവരൊക്കെ ൻ്റെ അത്ര ഹൈറ്റ് ആയി. പ്രത്യേകിച്ചരു നീളം കൂടുതലക്കാരല്ലോ. ഉം അതന്നെ. ആ അങ്ങനൊക്കെ ഇന്ന് എന്തേ ഫുഡ് ഇങ്ങോട്ട് ഉച്ചക്ക് ആ സാമ്പാറും ബീഫും. സാമ്പാർ എങ്ങനെണ്ടാകാൽ തെങ്ങരച് വക്കലാ?
ആഹ് ഇവിടെ തേങ്ങ അരക്കണം എന്നാലേ വറുത്തരച്ച് തേങ്ങ,
ആഹ് വർത്തരച്ചാട്ടെ ഉം അതന്നെയാ സാമ്പാറിന്റെ രസം. തന്നെ പിന്നെ നമ്മള് കുക്കർ സാമ്പാർ ആയിട്ട് ഉണ്ടാക്കൂല്ലേ പരിപ്പൂതൊക്കെ
അത് ആയിഷ് മക്കൾക്ക് ഇഷ്ട്ടല്ല.
ആ് ഇഷ്ടല്ലല്ലേ ആ രക്കുമ്പോൾ അയക്ക എന്തൊക്കെയിട വർക്കണയൊക്കെ എന്തൊക്കെ ഇടാ തേങ്ങ വർക്കണയ്ക്ക്
അയിൽ ചെറിയുള്ളി വെളുത്തുള്ളി ഏ കരിവേപ്പ്. ഈ മഞ്ഞൾപ്പൊടി പെരുഞ്ചീരകം കുറച്ച് ചെറിയ ജീരക കുരുമുളക്
ആ കുരുമുളക് പൊടിക്കെടും
പൊടിയല്ല കുരുമുളകിന്റെ മണി
ആ മണില്ലേ പ അത് ഉണക്കയത് ആ ശരി
തോനേം ഇടൂല കേട്ടോ കുറച്ചേ ഇടു
ആ എനിക്കൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും രസമാണ് വറത്തരച്ച് ഉണ്ടാക്കുമ്പോ പ്രത്യേക ടേസ്റ്റാ ഇനിപ്പംഎന്ത് ചിക്കൻ കറി അയാലങ്ങനെ തന്നെയല്ലോ
ഉം അപ്പൊ അങ്ങനെ വറക്കുമ്പോ അങ്ങനെ
ആ വറത്തരച്ച് വെക്കണം
മക്കക്കൊക്കെ ഇഷ്ടാ അങ്ങനെ വെച്ചാൽ
ആ അത് തന്നെ
പിന്നെ പച്ചക്കറി എന്തേലും ഒക്കെ പള്ളേൽ ആവും വേണ്ടേ
ഓ അത് തന്നെ പച്ചക്കറിയും വേണം ആ അങ്ങനെങ്കിലും വെച്ചാലൊക്കെ തിന്നോള്ളും നമ്മൾ ഉപ്പ കാര്യങ്ങളൊന്നുമല്ലെങ്കിലും ഇപ്പൊ വലിയ മക്കൊക്കെ ഇഷ്ടല്ലേ പിന്ന ഇപ്പൊ ചെറിയ മക്കളൊക്കെ അത് മാറ്റി വെക്കന ഉപേരിയൊക്കെ ഉണ്ടാക്കിടുത്താലേ ഒർക്ക് ഇഷ്ടമാ സോയാബീൻ പൊരിയോ ഉരുളക്കിഴങ്ങ് പൊരിയോ മുട്ട പൊരിച്ചതോ ആ അല്ലെങ്കിൽ വല്ല ചിക്കൻ പൊരിച്ചതോ അതെ തിന്നു കുട്ടികൾക്ക് പച്ചക്കറി ഇലക്കറി ഒക്കെ വീട്ടിൽ ഉണ്ടാക്കിയ അത് പിറ്റേ ദിവസം ഒഴിവാക്കാണ് വേണ്ട നമ്മള് വക്കണംണ്ട അത് മത്തമാക്ക ക്ക് അങ്ങനത്തെ കലോറിയുള്ള ഫുഡുകളോ അല്ലെങ്കിൽ കാൽസ്യം പൊട്ടാസ്യംഎന്നുള്ള ഫുഡുകളോ ഒന്നും വേണ്ടല്ലോ അല്ലെ കറികളൊക്കെ കുടിച്ച തിന്നാലല്ലേ വിറ്റാമിന ഒക്കെ ഉണ്ടാവുള്ളൂ
ഞാൻ ഓല്ക്ക് മാത്രം അങ്ങനെ ഉണ്ടാക്കിട്ട് രാവിലെ സ്കൂളിൽ പോകുമ്പോ ചോറ് കൊണ്ടുപോകണം ഒനിക്ക് സ്കൂളില് ചോറില്ല അപ്പം പിന്നെ ബസും പ്രൈവറ്റില് അപ്പം പിന്നെ ചോറ് ഞാൻ ഉണ്ടാക്കുമ്പോൾക്കാ ഓക്ക് എന്തെങ്കിലും സ്പെഷ്യല്ഓക്ക് മാത്രം ഉണ്ടാക്കും ഈ ചിക്കനൊക്കെ വാങ്ങിയാലും രണ്ട് കഷ്ണം മാത്രം ഓൾക്ക് ഇതാക്കീട്ട് ഉച്ചക്ക് ഞാൻ എന്ത് ചെയ്യും ഞങ്ങൾ രണ്ടാളും ഉണ്ടല്ലോ അപ്പ ഇതിന എന്തെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും എല എന്തെങ്കിലും
ആ അതന്നെ അതുകൊണ്ടന്നെയാണല്ലോ അപ്പൊ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഇപ്പോഴും മുടിക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊക്ക മുടി കൊഴിച്ചിയിലായിട്ടും കാരണം എന്താ ഈ ഇലക്കറികൾ എത്തുന്നില്ല മുരിങ്ങൊന്നും വീട്ടിലില്ലാത്ത പ്രശ്നമില്ലാ എല്ലാ വീട്ടിലും മുരിങ്ങായിട്ട് ചീരയായിട്ട് ഉണ്ടാവും ചെറിയ രീതിക്കെങ്കിലും ഇല്ലാത്ത പെരയൊന്നും ഉണ്ടാവില്ല
ശരി
ആ പക്ഷെ അത് ഇങ്ങനട്ട് ഒരു ഉപ്പേരി വെച്ചാലൊക്കെ പിന്നെയും കഴിക്കും താളിച്ചാലൊക്കെ ചെല പച്ചക്കറി ഒക്കെ ഉണ്ടല്ലോ ഈ തന്നലൊക്കെ പണ്ട് തളിക്കേണ്ടേ നിയമ്മ
ഞാൻ ണ്ടാക്കും ഞാൻ മത്തന്റെ എല താളിക്യും മത്തന്റെല ഉപ്പേരി വെക്കും ഞ ഇപ്പൊ ഇൻക്ക് മത്തനൊക്കെ ഞാൻ കുഴിച്ചിട്ട് ട്ട്ണ് കൊറേക്കണ്ട് ന്ന്ട്ട് കായ്ണ്ടാവില്ല മഴ പെയ്തിട്ട് ശെ ഞാൻ നല്ലോണ്ണം അത് പറിച്ചിട്ട് എല കുഴിച്ചിട്ടേനെ ഞാൻ എല ല വെച്ച് മുതലാക്കി
ആ അതന്നെ അയ്ഷ്ടാണോ മക്കള് കൂട്ടോ
ആ മക്കള് വല്ല്യ ഇഷ്ടല്ല ഇൻക് ഷ്ട്
ആ അതാ പറഞ്ഞത് ഞ ങ്ങളൊക്കെന്ന് പറഞ്ഞാല അന്നേ അമ്മള് ഉമ്മാര് അങ്ങനെ ണ്ടാക്കി തന്ന് ശീലായിട്ട് അയ്ന്റെ ടേസ്റ്റ് മനസ്സിലാക്കി ഇപ്പത്തെ കുട്ടിൾക്ക് ആ കിട്ടൂല അങ്ങനെയൊന്ന് അമ്മൾ പൊതുവായി ട്ട അന്നൊക്കെ നമ്മള് പറയും പണക്കാരുടെ വീട്ടിലാ ചിക്കനും കോഴി പിന്നെ ബീഫൊക്കെ അന്ന് അന്നൊക്കെ ഉമ്മച്ചി പറയും അങ്ങനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്
ഇത് അഴ്ചയില് എല്ലാ ആഴ്ച്ച വാങ്ങും ബീഫ് ബീഫും വാങ്ങും ചിക്കനും വാങ്ങും എല്ലാം അഴ്ച്ചയിലും വാങ്ങല് ഉണ്ട് നീറ്റകൾ വാങ്ങിയില്ലെങ്കിൽ ഈറ്റങ്ങൾ പട്ടിണിയ ആകും
ആഹ് ആഹ് ആഴ്ചൽ നോക്കണ്ട ഇപ്പൊ ദിവസം മീനും ചിക്കനും ഇല്ലാത്ത പേര ഏതാ ഉള്ള അത പച്ച കറിന്റെ ഒരു ഇത് ടച്ച് നമ്മുക്ക്ന്നെ വിട്ടു പോയി എന്ന്ന് പറഞ്ഞ് ഒന്നാമത് അത് കുട്ടികൾക്ക് വേണ്ട കല്ല അത് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പച്ചക്കറി നമ്മളെ ആവശ്യത്തിന് നമ്മള് ഇനി മൊത്തത്തില ഉണ്ടാക്കൂല്ല നമ്മ കുകൾക്കും നമ്മുക്കും കൂടി വേറെ വേറെ ഉണ്ടാക്കാ പിന്നെ നമുക്ക് മടി ആക്കാരം ചെലപ്പം ഇപ്പൊ ഒരു പണി ക്ക മൊത്തത്തിലങ്ങ് തീർന്ന് കിട്ടായൽ വച്ചിട്ടെ ഒരു കറിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വലിയ പ്രയാസം ഇല്ല ഇപ്പൊ കുക്കറും കാര്യങ്ങളൊക്കെ ഉള്ളത കൊണ്ട് തന്നെ
ഉം
കറിന്നുണ്ടാക്കാനും ബീഫ് അയാലു ഒന്നും ഉണ്ടാക്കാൻ പ്രയാസില്ലല്ലോ
ഉം ശരിയന്നെ
എന്തോക്കെയാണ് ഇവനിങ്ങിന് എന്തേലും ഇണ്ടാക്കുവോ
ആഹ് ഓരു വരുമ്പോത്തനെ എന്തെങ്കിലും ഉണ്ടാക്കും ചെറിയ കടികളെ എന്തെങ്കിലും
ആഹ് അതന്നെ
സ്കൂൾ മഴ ഒക്കെ ആവുമ്പോ സ്കൂൾ വരു ഇട്ട് വരുമ്പോ പാവല്ലേ
ആഹ് അതന്നെ അതന്നെ ഞാനിപ്പ മോന് ബർത്തിട്ടുണ്ട് അപ്പൊ മോന് വരുമ്പോ ന് കേക്ക ഇതൊക്കെ വാങ്ങിച്ചിരിക്കുവ ഓനെ അറിയൂല
ഏഹ് ചെറുതിന്റെ
അല്ല വല്യോന്റെ ഞാൻ പറഞ്ഞില്ലെ മൂന്നാം ക്ലാസിലല്ലേ അപ്പൊ ഇങ്ങനെ ബെർത്ത്ഡേ എന്നല്ല അറിയാം അപ്പൊ ഞാൻ കേക്ക് വാങ്ങി ച്ചി എന്ന് പറഞ്ഞപ്പോ ആതൊക്കെ നമുക്ക് രാത്രി പോയി വാങ്ങാന്ന് പറഞ്ഞതാ അപ്പൊ ഒനെപ്പച്ചി പറഞ്ഞ് വാങ്ങി കൊടുക്കാൻ എന്തെങ്കിലു വേ അപ്പൊ ഞാൻാ വാങ്ങി കോണ്ടോന്ന് വെച്ചേ അവിടെ ഓട്ടക്കാരോട് പറഞ്ഞ കേട്ട് വരുമ്പോ അത് സർപ്രൈസ ആായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ച് നിക്കുവാണ്
ഉംഅല്ല മക്കൊക്കെ ഇഷ്ടമാണല്ലോ ചെറിയ
ട്ടോ വിളിക്ക ശരി ഓ